ഹലോ കേൾക്കുന്നില്ലേ ആഹ് കേൾക്കുന്നില്ലേ ഉം
എന്തൊക്കെണ്ട് ഉം
വിശേഷം ആന്താ പറയാ സുഖയിട്ടരിക്കുന്ന് ഫുഡ് കഴിക്കാൻ താണു
ആഹ് ഹ എന്താ ണ്ടാക്ക്യത്.? കയ്ച്ച്ട്ടില്ല ഇങ്ങളെന്താണ്ടാ
ഇവിടാ ചെറുപയർ കറിയും ഉണക്കമീൻ പൊരിച്ചത്
ആഹ് ശെരി ഹസ്ബൻന്റ് അവ്ടെ ഇ ഹസ്ബൻഡ് എന്താ പണി
പെണ്ണിനേം കെട്ടിച്ചവർ
ആഹ് ശെരി.
ഈ
പിന്നെന്താ യാത്രൊക്ക പോകാറുണ്ടോ കൈചിട്ട്ല്ലാ
യാത്രൊന്നുല്ലേ ആഹ് യാത്രെയെന്നും ഏ അങ്ങന യാത്രൊന്നും പോവാറില്ല.
പോവാറില്ലല്ലേ ട്രിപ്പ് ഒന്നും പോവല്ലേ
ഏയ് ഇല്ലില്ല അവിടെയോ
ഇവിടെ അങ്ങനെ എടക്കൊക്കെ പോവും മക്കക്കൊക്കെ ലീവിണ്ടാവുംമ്പൊക്കെ.
ആ ഹാ പോവല്ലേ?
എങ്ങട്ടെങ്കിലൊക്ക ഒന്ന് പോംമ്പോ ഓൽക് ഒരിഷ്ട്ടാണ് മക്കക്കൊക്കെ ഹും എന്നു സ് സ്കൂള് ഇങ്ങനാവുംമ്പോ ഒരു ലീവ് കിട്ടുംമ്പോ പോവാനെ ഒരു പൂതിയാണല്ല
ആ ഓ ഓ ഓ അത് ശെരി.
ഇപ്പ ഞങ്ങള് ഫാമിലിയായിട്ട് ഇപ്പ അടുത്ത് പോയിനി. രണ്ട് മാസ ഒരു മാ വെല്ല്യ പെര്ന്നാക്ക്. ആഹ് വെക്കേഷന്
ആഹ് പോയല്ലേ ഓ ഹൊ ഹൊ ഹോ
രാവിലെ വൈകുന്നേരായിട്ട് വന്ന്
ഇനിയിപ്പ ഏന സ്കൂളാട അവധിക്ക് പോകാല്ലോപ്പ പിള്ളേർടെ സ്കൂളക്കെ അവിധി ഉള്ളപ്പ ലോങ്ങ്‌ ട്രിപ്പൊക്കെ പോവാർന്നു
ആഹ് എടക്കൊക്കെ പോംമ്പോഴു രസാണ്
അതെ അതെ എവിടെയാ പോ എവിടെക്കാപ്പൊ പോണത് ദൂര സ്ഥലങ്ങളിലൊക്ക പോവോ
ഇല്ല അധികൊന്നും പോവില്ലാ പാർക്കിലൊക്ക പോയിനേ മക്കക്കൊക്കെ ഇഷ്ടം അങ്ങനെയാണന്ന് പറഞ്ഞാണ്ട് ഉം
ഓ ഹൊ
പാർക്ക് പോയി പിന്നാ കൊറച്ചു വിട്ടൊക്ക പോയണ്ട് കാണാനൊക്കെ വൈ പിന്നെ ഓരോ സ്ഥലങ്ങളക്ക ഉം
അവിടെ അവിടെക്ക കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഒണ്ടോ ഈ തോടും കൊറച്ച് സ്ഥലങ്ങളൊക്കെ
ആഹ് ഇഷ്ടംപോലെ കാണാന് ഇഷ്ടംപോലൊണ്ട്
ആഹ് അപ്പൊ പിന്ന കൊഴപ്പില്ല
ആ പിന്നെ പോവണെങ്കി നമുക്ക് സാമ്പത്തികം വാണം
ആഹ് അത് ശെരിയ
ഒന്ന് നോക്കുംമ്പോ ഒന്ന് നടക്കൂല ഹ് ഹ്
ആ അതെ അതെ
നമ്മൾ പോവാൻ പൂതി വെച്ചിട്ടും കാരൃല്ലല്ലോ ഉം പിന്നെ മക്കളെ പഠനം കാര്യം അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഹ് ഹും
എത്ര എത്ര മക്കളൊണ്ട്
നാല് മക്കളൊണ്ട്
ഓ നാലാളും പഠിക്കാ
നാലാളും പഠിക്കാ
ആഹ് പഠിക്കാല്ലേ
ഉം
ശെരി ഇവിടെ അടുത്തന്നെയാണോ അതോ ദൂരങ്ങാനം ആണോ സ്കൂൾ അടുത്ത് സ്കൂളാണോ
കൊർച്ച് പോണം ബസ്സിനും പോണം രണ്ടാളടുത്താണ് എൽ പി എൽ പി സ്കൂളുംന്റെ അടുത്താണ് പിന്നെ ഹൈസ്കൂള് കുറച്ച് വിട്ടാണ്
ഓ ഓ ഒ
ആ എന്താ പഠിക്ക്ണ് മോ എന്താ മോളോ മോനോ
മോൾ മോൾ
ആഹ്എന്താ പഠിക്ക്ണ്
അവനൊരു കമ്പനി സെക്രട്ടറിയുടെ കോഴ്‌സാ പടിക്കുന്നേ
ആഹ് അത് ശരി
ഓന് എങ്ങനെ വീട്ടില് വീട്ടിന്ന് പോവാല അല്ലെങ്കി അവിടെ നിക്കലോ
ആ വീട്ടിൽ വീട്ടിൽന്ന് പോയി വരുവാ പോയി വരുവാ ന്നിട്ട് അട്ത്തന്നെയാ
ആഹ് അത്‌ സെരി ഇങ്ങക്ക് എന്തേ വർക്കുണ്ടോ
ഏയ് ഇല്ല ഇല്ല എനിക്ക് വർക്കൊന്നും ഇല്ല വിട്ടിരിക്കുവാ നല്ലോണം ഉം എന്തേലും ചെയ്യുന്നുണ്ടോ
ഇല്ലല്ല വീട്ടിലെന്നെ വീട്ടിലെ പണിന്നെ ഉള്ളു
അതെ ഹ് ആ നാലുപേരുടെ കാര്യം നോക്കണ്ടേ
അതെന്നെ ഇണ്ടല്ലോ ഇഷ്ടംപോലെ ഇടുക്കാന്
ആ അതെതെ അതെ
ഞാമ്മക്കും മക്കള് പോയി- ട്ടാണ് വീട് ക്ലീനാക്കലും അടിച്ചലും വാരലും അലക്കലും മ്മ് ഇതുവെരേ പണിന്നായിനു ഇപ്പട് ഫ്രീ ആയപ്പോ അങ്ങനെ ഫോണ്ട്ത്ത് നോക്കിയത മ്മ്
ഹസ്ബന്റ് എന്താ ജോലി
ഹസ്ബൻഡ് പ്ലംബിങ്ങിന്റെ പണിയാണ്
ആണല്ലെ ഓ
ആഹ്
പിന്നെ വേറെ
വേറെന്താ നിങ്ങളെ സ്വന്തം വീടൊക്കെ അടുത്താണോ പോവല്ലേ
ഇല്ല ദൂ ദൂരെയാണ് എടക്ക് പോവാറുണ്ട്
ആഹ് അവിടെ ആരാള്ളെ അച്ഛനും അമ്മേം ഒക്കെല്ലേ
അവിടെ അമ്മുണ്ട് അനിയാനുംണ്ട്
ആഹ്
എടയ്ക്ക് പോവാറുണ്ട് ഇങ്ങനെ ഒഴിവ് കിട്ടുമ്പൊ പോകും പോയിട്ട് വെരും അങ്ങനെ പോമ്പഴ് യത്ര ചെയ്യ ട്രൈയിനിൽ പോവാ
ആഹ് ട്രെയിൻ ആഹ് അങ്ങനെ പ്പ വിട്ടാണോ
എന്തോ
കൊറെ വിട്ടാണോ
ആഹ് അതെ തെ അതെ
ആഹ് അങ്ങനെ ആകുമ്പോ നമ്മള് എന്നൊന്നും പോകൂലല്ലേ എഹ്
ആഹ് അതെ അതെ
നമ്മള് എടുത്ത് എടുത്ത് ആകുമ്പോഴാ പിന്നെ ഇങ്ങനെ എടക്ക് എടക്ക് പോവല്ലോ
ആഹ് അതെ പോ ദൂരം കൂടുതലായതുകൊണ്ട് അങ്ങനെ ഓടി പോവാൻപറ്റില്ലല്ലോ ഇടക്ക് പോകും പിന്നെ ഇടക്ക് ഇടാ അതെ അതെ പിന്നെ ഇവടെ ഇടക്ക് അമ്പലങ്ങളിലൊക്കെ പോവാറുണ്ട് അടുത്തുള്ള അമ്പലങ്ങളില് ഇവിടെ ഒന്നും അങ്ങനെ പോവാറില്ല
നിങ്ങക്ക് പിന്നെ സിസ് ങ്ങക്ക് പിന്നെ അനിയത്ത്യള് ഒക്കെല്ലേ.
ഇണ്ട് ണ്ട് അനിയത്തിണ്ട് ആ അനിയത്തി അനിയനും.
ആഹ് അ ശെരി.
സീറ്റ് ദൂരെയാണ് അവൾടെ അടുത്ത് പോയിട്ട് കൊറെനാളായി.
ആഹ് ആഹ് ആഹ് അങ്ങനാവുമ്പൊ കാണൂല ലേ.
ആഹ് അതെ അതെ. പോയിട്ട് കൊറെയായി ഉം ഇന്നേക്ക്. യാത്രകള് പിന്നെയിമ്മ ആഹ് പിന്നീ മഴയൊക്കെ നമക്കങ്ങട്ട് പോവാനു. പറ്റത്തില്ലന്ന് മഴയായതുകൊണ്ട് മടിയാണ് പൊർത്തോട്ട്ർങ്ങാനും മടി.
ആഹ് അതന്നെ മയാവുമ്പ പിന്നെ നമ്മളെ വീ -
വീട്ടിലിര്ക്കല്ലാതെ.
അതെ.
അത്യാവശ്യം വന്നാ പോണ്ട്യരും എല്ലാതങ്ങനെ ന്ന്ക്കും.
ഉം. ഈ മഴയത്തങ്ങനെ പൊർത്തോട്ട്ങ്ങനെ എറങ്ങണെ എനിക്ക് ഇഷ്ടവല്ല ഈ നനഞ്ഞ്. ട്ടക്കെ പോണതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യവ.
ആഹ് അത് തന്നെ അന്നെ അത്യാവശ്യം വന്നാ പോവല്ലാതെ.
ബ ആഹ് പോവാതിരിക്ക്യാനും പറ്റൂല്ല അത്യാവശ്യം വന്നാ പോവെ പോവേം വേണം.
ആഹ് അതെ പിന്നെ വ്ട്ടില് എന്താ കോയ്ക്കളോ അങ്ങനൊക്കണ്ടോ.
ഏയ് ഇല്ലില്ല വീട്ടിലങ്ങനെ ഒന്നുല്ല ഈ കലായ്ട്ട്. ഉം.
ഒ കോയ്ക്കള് ചെടികളൊന്നുംണ്ടോ ചെടികളൊക്കണ്ടോ?
ചെടികളൊന്നും അങ്ങനെ വെച്ചു പിടിപ്പിച്ചിട്ടൊന്നു ഇല്ല. പുതിയതായിട്ടൊന്നും ഇല്ല ഉം. അതിന്റ പൊറകെ നടക്കണ്ടേ. നമ്മള് അയ്ന്റെ. ആഹ് വെള്ളം വെള്ളത്തിന്റെ പ്രശ്നം ഇപ്പ ഇല്ല വേനലാവുമ്പോ ഭയങ്കരം. ബുദ്ധിമുട്ടാ വെള്ളത്തിന്‌ പ്രശ്നവാ. കെണറ്റിലൊന്നും വെള്ളം ഉണ്ടാകത്തില്ല കെണറുണ്ട് പക്ഷെ. നടപ്പുറ അറ്റും.
ഉം.
ങ്ങനെയുള്ള കാര്യങ്ങളൊക്കെണ്ട് വേനൽല്. ആഹ് പൈപ്പ് വെള്ളം ഉണ്ട് പൈപ്പ് വെള്ളം ഇപ്പൊ ഏഹ്. ആഹ് ഏയ് ഇത്‌വാണ്ടേയ്നി വെരുന്നു ഇണ്ടല്ലെ ഇവടായിരുന്നപ്പോത്തേക്ക് ഒരാഴ്ച കൂടിയൊക്കെ ആയിര്ന്നു വെള്ളം വന്നത്
ആഹ് അത് സരി അപ്പ പിന്നെ അമ്മക്ക്.
ഉം.
ഞമ്മളാവുസ്യത്തിനെന്നെ തെകയൂല അപ്പൊ പിന്നെ ചെടികളൊന്നും.
അതെ അതെതെ. എന്നാലും ഞാ വേനൽലൊക്കെ ഉം. വെള്ളം വേണം.
ആഹ് വെള്ളം വേണം നല്ലോണം വെള്ളം വേണം ഒന്നരാടം ന്നൻക്കണം.
അതെ അതെ.
ഉം ഉം. അല്ല അമ്മള്ങ്ങനെ ണ്ടാക്കുമ്പരു ഭംഗി വീട്ട്ല് ഒരു ഭംഗിയാണ് ലേ. ഉം വീട്ട്ക്ക് വരുമ്പളേ ചെടികളൊക്കൊന്ന്. കൊർച്ചൊക്കെണ്ട് ചെറുതായി
ആഹ്.
കവർലും ചട്ടീലും മണ്ണിലും ഒക്കണ്ട്.
ആഹ് അതെലേ ഇവ്ടെ തുളസിയൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട് തുളസി മാത്രമേ ഉള്ളൂ നന്നായി ഇണ്ടായി
ആഹ്
പിന്നെ അല്ലാതെ പിന്നെ ചെടികളൊന്നും ഇല്ല
ഉം
ഉം ചെടി ഞാൻ മറ്റേ ഈ എന്തു വായിരുന്നു നമ്മടെ എല്ലേ ജെണ്ടുമല്ലി വെച്ചായിരുന്നു പക്ഷെ അത് വെച്ച് പൂവൊക്കിട്ട് പിന്നെ കൊറെ കഴിഞ്ഞപ്പം അത് ഒണങ്ങിപ്പോയതല്ലാത് കരിഞ്ഞു പോയി എന്താന്നറിയത്തില്ല അത് പിന്നെ കരിഞ്ഞും പോയ് പിന്നെ
ആഹ് അത് നല്ലോണ്ണം പൂവൊക്കെ ഇടുല്ലേ പൂക്കളിടൂലേ
ആഹ് പൂവ് പൂവൊക്കെ ഇഷ്ടം പോലെക്കെ ഇണ്ടായതാ പക്ഷെ എന്തോ ഒരിതില്ലാതത് പോയത് ആഹ് പിന്നെ വെച്ചിട്ടൊന്നില്ല ഉം മ്
ഉം അപ്പൊ ശരിയെന്നാ അപ്പൊ പിന്നെ വിളിക്ക്യാം മോളെന്താ പോയിട്ടില്ല ഇവിടെണ്ട് ഉം ശരിയെന്നാ ഓക്കേ ഓക്കെ പിന്നെ വിളിക്കാവേ ശെരി